ഖ കേൾക്ക ഹലോ കേൾക്കണ്ടോ
ആഹ് ഇപ്പം കേക്കുന്ന് സൗണ്ട് കുറവ് പോലെ ഉണ്ടെടൊ
ആ എന്താ ചിലർ പറഞ്ഞിണ്ട് അ ചില ആൾക്കാാര് പറഞ്ഞണ്ട് സൗണ്ട് കുറവുണ്ട് പിന്നെ അങ്ങോട്ട് വിളിക്കുമ്പോളും അവരതും സൗണ്ട് കുറവാ പറയുന്നുണ്ട്
ആ ന്നോ ആ ഇപ്പം കേൾക്കാ കേട്ടോ എന്നൽ ഇച്ചിരി കു റ വുണ്ട്
എന്തൊക്കെയാ സുഖഖാ യിട്ട് പോണോ
ആ സുഖായിട്ട് പോണ് പഞ്ഞന്താണ്ടേച്ചി ചിക്കൻ കറി വെക്കാൻ പോകും ഇന്ന് നാടൻ കോഴിയ കിട്ടിട്ടോ
ആഹ നമ്മൾ കടയിന്ന് വാങ്ങിക്ക മരുന്ന് നാടൻ കോഴിയക്കിട്ടിട്ട വങ്ങിച്ചു
ഫുഡ ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടാവുലേ
ആഹ ചിക്കന്റെ വല്ല ഒക്കെ ഉണ്ടാക്കാനുള്ള ഏ
യൂട്യൂബിലൊക്കെ നോക്കി ഇണ്ടാക്കാറുണ്ടോ
ആഹ് യുട്യൂബിൽ നോക്കിയ ഉണ്ടാക്കുന്നെ അല്ലാദേ അറിഞ്ഞൂടാ
അതെല്ലാം അവ ഉം നാടൻകോഴി ആവുമ്പോ ഒരുപാട് വേവുണ്ടാവുല്ലോ നല്ലോണം ആദ്യം കുക്കറിൽ ഒറ്റെക്ക് മഞ്ഞപ്പൊടി ഇട്ട് അടിക്കാമഞ്ഞൾപ്പൊടി ഉപ്പുട്ടാണ്ട്
ആടിയ്
ആ ന്നിട്ട് പിന്നെ ഉളളി സവാളൊക്കെ വാട്ടി
ഉള്ളിയും സവാളയും ആഹ ഉള്ളിയും സവാളിയും വരത്തിയിട്ട് മറ്റേമ്മള മുളക്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞ പൊടിയെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ ഈ വേവിച്ചേക്കുന്നതെടുത്ത് തട്ടും
ആ അങ്ങെനെ തന്നെ ഞങ്ങളുണ്ടാക്കല്
ആഹ അങ്ങനെ തന്നെ
ഉം
പിന്നെ ഞെതിനാത്ത് വേണങ്കി നോക്ക് ഇച്ചിരി എട്ത്ത് ഫ്രൈ ചെയ്യാം പഷേ ഫ്രൈ ചെയ്യണങ്കിൽ ഇന്ന് പറ്റത്തില്ല കാരണംന്ന് വെച്ചാൽ അത് ന്ന് നമ്മള് ഫ്രൈ ചെയ്യാ അരപ്പൊക്കെ ചേർത്ത് വെച്ചാ അതിനകത്തോട്ടേരിയൊന്നും പിടിക്കത്തില്ല ഇന്നര പേർത്ത് ഫ്രിഡ്ജിനകത്ത് വച്ചിട്ട് നാളെ എടുക്കുവാണെങ്കിൽ അതിനകത്ത് നല്ലതുപോലെ അരപ്പൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും അകത്തോട്ടൊക്കെ പിടിക്കും
അതിന് ഇം ചിക്കൻ പൊരിക്കാൻ പറ്റൂലല്ലോ പറ്റുവോ
ആഹ ഇത് നമ്മള് നല്ലതു പോലെ വേവിച്ചിട്ട് വെച്ചാ മതി
വേവിച്ചിട്ട് വേവിച്ചിട്ട് പൊരിക്കലേ
ആഹ
ആ ആ ഞങ്ങള് നോക്കിട്ടില്ല ആ ചിക്കന് ബ്രോയിലർ ബ്രോയിലറാണ് പൊരിക്കല് ഇത് പൊരിച്ച് നോക്കിട്ടില്ല്യ
നോക്കിട്ടില്ല ആഹ ദേഷ്യം യിട്ട് കട്ടി കാണും കുഞ്ഞു ങ്ങക്ക് കൊടുക്കാൻ പാടായിരിക്കും
നല്ല വേവിച്ച് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പുട്ട് വേവിച്ചെടുത്ത്ട്ട് പിന്നെമ്മൾ ചിക്കന് പുരട്ടി വെക്കുമ്പോല പുരട്ടി വെക്കല
ആഹ പെരട്ടിയതും ആ മസ മറ്റേ മുളക് പൊടി മല്ലിപ്പൊടി അല്ല മല്ലിപ്പൊടി അല്ല മുളക് പൊ ടി മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ അമ്മള് ഇഞ്ചി ഞ്ചി വെളുത്തുള്ളി പിന്നെ രണ്ട് കറി വേപ്പില വേണേങ്കിൽ ഒരു പച്ചമുളക് ഇച്ചിരി തൈര്
ട്ട് നാളെ എടുക്കണം അന്നേരം ഇതെല്ലാം അകത്തോട്ട അങ്ങ് പിടിക്കും
അ മ് ആ ഞങ്ങളും ചെയ്യാറില്ല ബ്രോയ്‌ലർ മാത്രേ അങ്ങെനെ എടുക്കലുള്ളൂ പൊരിക്കാനെ ഫ്രൈ ആക്കാന് ബ്രോയ്ലർ മാത്രേ എടുലുള്ളൂ മറ്റുള്ളതൊക്കെ കറി വെക്കാനും
ആഹ അയിന് ഉബയോ
ലഘോൺ കറിക്കാന് അങ്ങനെയൊക്ക ഉപയോഗിക്കല്. നാടൻകോഴിയ വീട്ടില്ള്ളതാ
ആഹ് ഇത് വീട്ടീന്ന് വങ്ങിച്ചതാ.
ഉം വുറ്റ് വേറെ വീട്ടന്ന് വാങ്ങിച്ചേക്കാ വാങ്ങിച്ചതാവുലേ ആഹ് ആഹ് ഇ നി നൈറ്റില് ചപ്പാത്തി എന്തെലും ചപ്പാത്തില്ല ചോറാണോ?
ചോറ് തന്നെ ചോറ്
ഉം ഉം
വേറെന്നുല്ല
ഉം ഉം
പിന്നെ വേറെന്തൊണ്ട്? മഴയൊക്കെ ഇണ്ടോ മഴയൊക്കെ ഇണ്ടോ
ഇപ്പോ ഇല്ല്യ ഇപ്പോയിഞ്ഞു ഇപ്പോകുറവുണ്ട് രാവിലൊക്കെ നല്ലോണ്ണം ഉണ്ടായിരുന്നു
ആഹ് അതോണ്ടായിരുന്നു ആഹ് പ്രിയദർശിനിബസ്സിനകത്ത് കേറിയായിരുന്നൊ നറച്ച് ആളക്കെ ഉണ്ടയിരുന്നോ പെരെല് കേറാനെന്ത് മിക്യവാ അതൊക്കെ നിർത്തും
പൊറ്ത്തയ്ന് അങ്ങനെ ലോങ്ങ് ട്രിപ്പൊന്നും അങ്ങനെ പോവാറില്ല പിന്നെ പൊറത്ത് പോക അധം ഇവിടെ വീട്ടിൽ വണ്ടി ഉണ്ടായത കൊണ്ട് അവർ അങ്ങനെ വണ്ടിയിലാണ്ട് പോകും അങ്ങനെ പോയതാ ഉം ലോങ് ആയിട്ടൊന്നും പിന്നെ പോയിട്ടില്ല
പിന്നെ അത് പക്ഷെ ഭയങ്കര തെള്ളാ ബസ്സിനകത്ത് ആഹ് പ്രിയദർശിനി ബസ്സ് ബസ്സിനകതെയ് ഭയങ്കര ആ ഭയങ്കര തെരക്കാ
പോയിരുന്നോ
ആഹ് പോയി പോയി അതാ പറഞ്ഞ് ഭയങ്കര തെരക്കാന്ന് കെറാനൊന്നും സ്ഥലം ഇല്ല സ്ഥലം ഇല്ലെങ്കിലും ആൾക്കാരെങ്ങീടിച്ചങ്ങ് കെറുവാ
ആഹ്
ആദ്യം ഏത് ബസ്സ് വരുന്നു അതിനകത്ത് കയറിക്കോളും എല്ലാവരും
ആഹ് ആഹ് ആഹ് ഇപ്പൊ പ്രൈവറ്റ് ബസ്സന്നും കൊറവാലോ ആളുകളൊക്കെ
പ്രൈവറ്റിനകത്ത് പ്രൈവറ്റൊക്കെ ഇപ്പം കൊറവാന്ന് തോന്നുന്നു പ്രൈവറ്റ് ഒന്നും ഓടുന്നില്ലെന്ന തോന്നുന്നെ
ഉം ഉം ഉം
ആളും ഇല്ല കേറാനും ആൾ ആൾക്കാരില്ല
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ പറഞ്ഞു ന്യൂസ്സില് ഇങ്ങനെ കാണാറ്ണ്ട്
ഓ
ന്യൂസില് ഇങ്ങനെ കാണാറുണ്ടേ ഇന്ന് ഇന്നങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഹെ ആഹ്
പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ അവിടെ
ഇല്ല്യാ ഇവിടെ കൃഷി ചെയ്യാറ്ണ്ട് എടക്ക് ഇപ്പൾ പിന്നെ വർഷക്കാലല്ലെ ഇപ്പൾ പിന്നെ വേനൽക്കാലത്ത് ഇമ്മളവീട്ടിലേക്ക് ആവശ്യള്ളതൊക്കെ ചെയ്യും
എ
പൊറ്ത്ത്ക്ക്കൊടുക്കാള്ളത് വീട്ടിലേക്ക് ആവശ്യായിട്ടുള്ളതൊക്കെ പൊറ്ത്ത്ക്ക് നോക്കിയാൽ വിൽക്കാനുള്ളതൊന്നും ചെയ്യലില്ല വീട്ടിലൊക്കെ ആവശ്യള്ള ആഹ് വെള്ളരി മത്തന്
ഉം ഉം എങ്ങനെ മിറ്റത്താണോ അതോ ടെറസിന്റെ മോള്ളാണോ
ഇവിടെ സ്ഥലണ്ട് ഉം പറമ്പ്ണ്ട് പറമ്പില്
ആ പറമ്പി
പറമ്പിലാന്ന്
ഉം ചിലതി ടൊസിന്റെ മോള്ളക്കെ ചെയ്തന്നണ്ടോ അതോണ്ടാ ചോദിച്ചെ
ആഹ് ആഹ് ആഹ് ഇല്ല ടെറസിന്റെ മൊള്ലൊന്നും ചെയ്യാറില്ല പ്പ മേലൊക്കെ ഷീറ്റ്ട്ടതൊണ്ട് വെയിൽ തട്ടുതട്ടൂല അപ്പ പിന്നെ വെയിൽ ത
ഓ ഓ ഓ മ് മ് മ് സീറ്റ്ട്ട് കഴിഞ്ഞപിന്നെ വെക്കാനൊന്നൊക്കത്തില്ല കാൺന്ന വെയിലൊന്നും അടിയാത്തൊണ്ട്
പിന്ന വേറെ
അവിടങ്ങനെ നിങ്ങൾ ഇണ്ടാക്കാറ്ണ്ട വീട്ടിലൊക്കെ
ഇല്ല ഇവിടെങ്ങനെ അങ്ങനെ കൃഷിയൊന്നുല്ല
ഉം ഉം വീട്ടില ആവശ്യങ്ങൾക്ക് ഇണ്ടാക്കാറ് ഉണ്ടാവൂല ലെ
ഉം ഇവടെ വല ഇത് മുളക് ഒക്കെള്ളു മുളക്ണ്ടല്ലേ മുളക് എടയ്ക്ക് തക്കാളി ചെടി ഉണ്ടായിരുന്നു. അത് ഇഷ്ടം പോലെ തക്കാളി കിട്ടുകേം ചെയ്യും. ഒരു വട്ടം കുഴിച്ചു കഴിഞ്ഞേനേഷം പിന്നെ അങ്ങ് ഉണങ്ങിപ്പോയി.
ഉം ഇവിടെ മുളക്ണ്ട് മുളക് വെക്കാറുണ്ട്
ഈ തയ്യൊക്കെങ്ങനാ അരീത്താണോ അതോ തൈ വാങ്ങിച്ചോണ്ടോന്ന് വെക്കുവാന്നോ
തൈ വാ വാങ്ങിച്ചു വെക്കും പിന്നെ മുളക് മുളക് എടുത്ത് പ ഉണങ്ങിയ മുളകൊക്കെ ഉണ്ടാവുമ്മോണ് അതൊക്കെ പൈത്തുണങ്ങിയ മുളക് ഇണ്ടാവുലെ അതൊക്കെന്ന് പാകി വിടും
ഉം ഉം അല്ല ഈ കൃഷിഭവനിൽ പോയി ഓരോരുത്തരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടൊന്ന് വെക്കുന്നെ കാണാം
ആഹ് ആഹ്‌ അങ്ങനെ ഇവിടെ പറമ്പില് ഇണ്ടാക്കുമ്പള് അങ്ങൻതന്നെ കൃഷി ഭവൻന്ന് കിട്ട്ണെ വാങ്ങിച്ച് കൊണ്ടെരും.
ഉം ഉം
ഉം അത് വീട്ട്ലും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കും അല്ല പുറത്ത്ക് വിക്കാ വിക്കലില്ല റിലേറ്റീവ്സിനൊക്കെ ഇണ്ടായാല് ഒക്കെ ഒരുപാട്ണ്ടാവും അപ്പൊ പിന്ന റിലേ റ്റീവ്സ് അങ്ങനൊക്കെ കൊടുക്കും. വേറെ ഒരുപാട് റീറ്റേൽ റിലേറ്റീസ് റിലേറ്റീവ്സ്ണ്ട് അപ്പോ അവർക്കൊക്കെ കൊടുക്കും.
ആഹ്
ചിരങ്ങ അങ്ങനെയൊക്കെയാണ് ഇണ്ടാവുക കുമ്പളങ്ങ ഉം പയറ് പയറുണ്ടാക്കിട്ടില്ല, മറ്റുള്ളൊക്കെ ചീര അങ്ങനെയൊക്കെണ്ടാവും
ഉം ജീരയൊക്കെ ഉണ്ടല്ലേ ഇപ്പം ജീര മഴ ആയോണ്ട് ഇപ്പ കാണത്തില്ലല്ലോ ലെ
ഇപ്പൊന്നുല്ല ഇപ്പ കൃഷിയൊക്കെ പോയി
പോയില്ല ഉം ഉം നിങ്ങ ടി വി ഒക്കെ കാണാറുണ്ടോ?
ടി വി വീട്ടിലിണ്ട്. പക്ഷത് എന്താക്കൂ ഓണാക്കാറില്ല. കുട്ടികളൊക്കെ മൊബൈലല്ലേ എല്ലാർക്കും മൊബൈലാണ് അപ്പൊ പിന്നെ ടി വി ആർക്കും പറ്റൂല്ല ഇട്ട്ക്ക്ണെ തന്നെ കൊർചേരം ക ആ ടി വി കാണും കുറച്ചേരം കാണും പിന്നെ അവിടുന്ന് എണീറ്റ്പോവും
ഉം ഉം ഇപ്പ എല്ലാം ഫോണിനാത്തന്നായോണ്ട് ഫോണ് മഉം ടി വി ഒന്നും ആർക്കും വേണ്ട
ഫോണന്നെ ഫോണന്നെ ഫുഡ് കഴിക്കണങ്കിലും ഫോണ്. ലക്കല്ലേ ലക്ക് മക്കളൊക്കെ ഫുഡ് കഴിക്കാന് ആദ്യം മാണം ഫോണ്
ഖാണ്
ഫോണ് ഉണ്ടെന്ന ഫോണ് ഫുഡ് കൊടുത്ത്ക്കുമ്പോ ഫോണ് എവിടെന്നാ ചോയ്ക ആദ്യം മ്മ്ഹ് ഹ് ഫോണ് കണ്ടിട്ടാണ് കൈക്കല് അത് മുന്നില് വെച്ചിടുക്കും ക്കും സ് സ്റ്റാൻഡ്മ്മേ വെച്ചടക്കും അവര് പുട്ടിൻ്റെ മുന്നില് നിന്നാണ്ട് കഴിക്കും
മ്മ്ഹ് അത് ഇത് കാണൻ പെട്ടെന്ന് കഴുകയും ചെയ്യും
ആഹ് ശരി
അല്ലെങ്കി അവിടെ വച്ചോണ്ടിരിക്കും എന്റെ മോള് വന്നിങ്ങനെ ചോയിക്കും ഫോൺ തരാൻ പക്ഷെ ഞാൻ കൊടുക്കത്തില്ല
കൊടുക്കാതിരിക്കാ നല്ലത് കൊടുക്കാതണ്ട് പക്ഷെ കൊ ടുത്ത് ശീലായ പിന്നെ അവർ പിന്നെ എന്നും ഡയലി ചോദിക്കും
ആഹ് ഡെയിലി ചോക്കു ഒന്ന ഒന്ന് കൊടുത്തതിന് ശേഷം പിന്നങ് എപ്പോഴും ഒന്നന്ന് ചോദിപ്പാ എനിക്ക് യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബ്വാണം പറഞ്ഞ ന്നെ ഇ നീതിന്നണ്ടാ തിന്നില്ലെങ്കിൽ കാണണ്ട തി ല്ലെങ്കിലും വേണ്ടില്ല ഈ കാണേണ്ടാന്ന് പറഞ്
ആ ഇവിടെ അങ്ങനെ ശീലായി അങ്ങനണ്ടേതായി അവർക്ക് ഏടുപ്പതായി പിന്നെ അതില്ലാതെ പറ്റൂല ഇടയ്ക്ക് ഉപ്പൊക്കെ ചീത്ത പറയും ഇടയ്ക്ക് അപ്പോ പിന്നെ ഒന്ന് എടുത്ത് വയ്ക്കും
അതത് ആ
ആഹ് കാര്യാണ് ഹസ്ബൻഡ് ഇപ്പൊ പിന്നെ എന്നും പറയും അവര് അന പേടിണ്ട് ഇടെ എന്റെറെ ഉപ്പ ചീത്തറയും
ഓ ഓ ഓ ഇ വാമി ഇ വ കുഞ്ഞിനാന്നെങ്കി ഇപ്പം ഫോൺ കൊടുക്കുന്നില്ലെങ്കിൽ ആ നമ്മള് വഴക്ക് പറയുമ്പോ അവര് പറയു കൊച്ചിനൊന്നും ഫോൺ കൊടുത്താൽ എന്താറിയും
കൊടുത്തത പിന്നെ അവർ അത് അഡിക്റ്റ് ആവും
അഡിക്റ്റ് ആകും പിന്നെ ഭയങ്കര പാട എല്ലാത്തിനും അങ്ങ് ഫോൺ കൊടുത്ത് ശീലായാലെ അത് ഭയങ്കര ഇതാ
എന്ന ഒക്കെ